ഹലോ കേക്കണില്ലേ, ആഹ് അല്ല ഇവിടെ മഴ പെയ്യണുണ്ട് പോയെന്ന് തോന്നു. മൂടി നിന്നീനല്ലോ അത്പ്പ മയായിട്ടങ്ങട് പെയതിട്ടുണ്ട്.
അത്വല്ല ഇവിടെ പെയ്യണില്ലട്ടോ ഇവിടെ ഫുള്ള് മായി
ആഹ് അങ്ങനാകുമ്പ ന്റെ പ്രശ്നോണ്ടാവും.
ആഹ് അതന്നെ ഇരുണ്ട് വരണുണ്ട് ചെലപ്പോ പെയ്യുവാരിക്കും.
ആഹ് നല്ല മയെന്നൊക്കെ പറേമ്പാ മഴദിവസാ അല്ലെങ്കി പെരും വെയില്.
ആഹ് എവിടം വരേയൊക്കെ പഠിച്ചിട്ടുണ്ട്?
ഞാന് പ്ലസ് ടു പിന്നെ പിന്നെ ലാബ് പഠ ജ്ജപ്പോ ലാബ് ടെകക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ?
അതെല്ലേ ആ, ഇപ്പൊ ഇല്ലാ
ഇപ്പ ഇല്ല ആ ഇപ്പ പറഞ്ഞപ്പോ ലീവിലാണ്. പ്പോ മോന് ഒന്ന് വീണുംങ്ങാണ്ട് കയ്യൊക്ക ഒടിഞ്ഞപ്പളി പിന്നങ്ങനെ ലീവെടുത്തതാ.
ആ ജോലി നല്ല ജോ ഇതായിരുന്നാ ഇങ്ങനെ, രാവിലെ പോയിട്ട് വൈകിട്
ആ അതെ അതെ നല്ല റിസ്ക്കാണ് ആറര മണിയാകും ആറ ക്കെ കഴിയും എത്തുമ്പോത്തേന് ആറര ആറേമുക്കാലാകും പിന്നെ വന്നിട്ട് ബാക്കിയുള്ളത് നോക്കണ്ടേ.
ആഹ് അപ്പൊ ക്ഷീണാവോ വന്നിട്ട് ആഹ്. അതന്നെ.
അതാണ് പിന്നെ പോയി ഇങ്ങെ കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ലീവ് എടുക്കുമ്പോ പിന്നെ പോവാനും മടിയാണ്.
മടിയാണ് അതന്നെ വീട്ടിലിരുന്ന. ആ ഞാന് പഠിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ജോലിക്കൊന്നും. നോക്കിയൊന്നുംല്ല ഞാ ബി കോം പഠിച്ചിട്ടുണ്ട്.
ആഹ് പിന്നെ നോക്കിട്ടുണ്ടാവില്ലലെ.
ആഹ് സദി
അല്ല പിന്നെ നോക്കി കൂടെയായിരുന്നോ മക്കളൊക്കെ ഒന്ന് വലുതായപ്പോ സ്കൂളിലൊക്കെ പോക് തുടങ്ങിയപ്പോ.
എനിക്ക് മക്കൾ ചെറുതായപ്പോ തന്നെ നോക്കിയാ മതിയായിരുന്നുേ അപ്പൊ ഞാനപ്പൊ.
പിന്നെവിടെ വെച്ച് കഴിഞ്ഞാ പിന്നെത് ചെയ്യൂലേ.
അതന്നെ. ഇക്കപ്പൊ ഗൾഫിലായിരുന്നു അപ്പോ അയിന്റെ ആവശ്യമില്ലന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇർന്ന്. ഇപ്പോളാണ് തോന്ന്ണ് ഒന്ന് ജോലിക്ക് പോയാ മതിയേ മ് അങ്ങനെയൊക്കെ തോന്നണ ഉം ആഹ് അഹ് ആഹ്. ഇപ്പൊ ആരുംല്ലാ എനിക്ക് രാവിലെ പോയി വൈകീട്ട് പോ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്യ പക്ഷെ ഇപ്പൊ കിട്ടണുല്ല എനിക്ക് പ്രായൊക്കെ ഇത്രയായില്ലേ.
അതാണ് പിന്നെ കിട്ടാൻ പ പണിയാണ് നമക്ക് ഫസ്റ്റ്നെ നമ്മള് പിന്നെ നമ്മള്. റ്റി വെച്ച് കഴിഞ്ഞ പിന്നെ നമക്ക് കിട്ടാൻ പണിയാ ആ ലെവലിങ്ങെനെ പോകവാണെങ്കിൽ കോഴപ്പല്ല.
പ്പുല്ലാ അതെന്നെ ചിലർക്കൊക്കെ ഇപ്പ എന്റെ ഒരു അമ്മായിയുടെ മോൾക്ക്. ഇപ്പ ടീച്ചറായിട്ട് റിട്ടയർഡ് ആയി ഇപ്പ ഇതായി പക്ഷെ ഇനിയിപ്പ. പോകാണ്ടാകെ വിഷമമാണ് വീട്ടിൽ ഇ കിക്കുമ്പോ ഒരു വിഷമം പോലെയാണ് ആ ആ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും വേറേരു. ഉം അപ്പൊ ഞ് കൊറേ സ്കൂളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത്. ജോലിക്ക് കേറാൻ വേണ്ടിട്ടേ.
ആഹ് ആഹ്.
കരിച്ചിലാണ് വീട്ടിലിരുന്നിട്ട് എനിക്ക് പോ ണിക്ക് പോകാൻ പറ്റണില്ലന്ന് പറഞ്ഞ ആ റിട്ടയർഡ് ആയതാണ്.
ആ ആഹ് അങ്ങനെഞ് പ്രൈവറ്റിന്റെലേ പറ്റുള്ളൂ അങ്ങനെ. പിന്നെ കിട്ടാം പിന്നെ കിട്ടാൻ അതാണെ.
ഉം മറ്റേ എം ഇ എസ് ഇല്ലേ അതിലാണ് പഠിപ്പിച്ചത് പഠിപ്പിചേർന്നത്. കോളേജിൽ കോളേജിൽ.
കോളേജിൽ ആ...
മ്മ്
അതാണ് ഇങ്ങനെ പോയി നിന്നന്നെ ആൾക്കാർക്ക് പിന്നെ പിന്നെ ഒരു ഫുഡ്‌കഴിച്ച്കഴിഞ്ഞാ പിന്നെ ഒരു ബന്ധണേ അങ്ങനെടുക്കും പോവാതെ അത് വീട്ടിൽ അടഞ് നി
അതന്നെ അപ്പൊ അയിന് ഭയങ്കര വിഷമം കേറിയേക്കെയാണ്. അപ്പൊ അമ്പത്തെട്ട് വയസ്സൊക്കെ ഉണ്ട് ആ ആ. അബ്ബത്തിഎട്ട് വയസ്സായിട്ടുണ്ട് ഇപ്പ ആ. പക്ഷെ എന്നാലും ഒരു ഭയങ്കര വിഷമം പോലെയാണ്.
അതന്നേ പോയിനെ ആൾക്കാറന്നേ പിന്നെ പോവ. കും അങ്ങനെ പ്രശ്നണെ കാരണം എന്നും ഇങ്ങനെ മക്കെ പഠിപ്പിച്ചിങ്ങാണ്ടും അങ്ങനെ ആ മൈൻഡിൽ ഇങ്ങനെ പോകല്ല പിന്നെ വീട്ടിൽ ഇങ്ങനെ അടിഞ്ഞൂടി ഒരു നാല് ചുമരിന്റെ ഉള്ളിൽ ഇങ്ങെനെ നിക്കല്ലേ പനോ പോണില്ലല്ലോ പുറംലോകം കാണില്ലല്ലോ മറ്റേത് നമ്മള് വീട്ടിലിക്കണില്ല പോറത്ത്കൂടെ അല്ലേ
അത് രാവിലെ പോയാൽ വൈകീട്ട് വരും അത് സ്ഥിരം ഒരൂ ഇതായിരൂന്നലോ
അതാണ് പിന്നെ ലീവ്ന്ന് തന്നെ ശനി ഞായർ അങ്ങനെയും കിട്ടുവല്ലോ
ആ അതന്നേ അതന്നെ ഇപ്പതാരണം കൊറേ സ്കൂളിലൊക്കെ കൊടുത്തിട്ടിണ്ട് ചെലപ്പോ കിട്ടേരിക്കും എന്ന് വച്ചാല് നല്ല പോസ്റ്റീന്നാണ്
ആ ഇത്രയും എക്സ്പീരിയൻസും കാര്യല്ല ആളല്ലേ എന്തായാലും ഇപ്പൊ കിട്ടാന് ഒന്നും പണി ഇണ്ടാവൂല
ആ ഇത്ത പിന്നെ പഠിച്ച് കയിഞ്ഞ് ബി എഡ് ഒക്കെ കഴിഞ്ഞ് അപ്പ തന്നെ കയറിയതാണ്
കേയറിക്കണു അതാണ് അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മള് തന്നെ ടച്ച് വിടൂല
ആ അതന്നെ അതന്നെ മക്കളൊക്കെ ആയിട്ടും വിട്ടീല ആ അതന്നെ അതന്നെ പിന്നെ വേറെന്താ വിശേ
എന്നിട്ട് എന്താന്ന് ഫുഡ് ഒക്കെ രാത്രി ഒക്കെ ചോറന്നേണോ കയിക്കണ്
ആ രാത്രി ചോറന്നേണ് പിന്നെ രാവിലത്തെ പലഹാരം ഇണ്ടെങ്കില് ആ ഇപ്പൊ ഇടി ഇപ്പം പുട്ട് ഒക്കെ ബാക്കി ഇണ്ടാവും അപ്പ അത് ഹസ്ബന്റ് അല്ലെങ്കിൽ മക്കള് കയിക്കും മോള് കയ്ക്കും ആ മോൾക്ക് കൂടുതല് ചോറാണ് ഇഷ്ടം ആ മൂന്നര ആകും വരുമ്പ
മൂന്നര ആവുമ്പ എത്തിണ്ടാവുല്ലേ
ആ ആ അതന്നെ അതന്നെ രാവിലത്തെ പലഹാരങ്ങളൊക്കെ വൈകിട്ടത്തേക്ക് വെക്കോ ആ ചോറാ തിന്നൊള്ളോ പലഹാരൊന്നും കയിക്കൂല
കയിക്കൂല അല്ല വെഷന്ന് വരല്ലേ
ആ അതന്നെ
രാവിലെ എപ്പളാ പോവല്
രാവിലെ ഏഴ് മണിക്ക്
ഓ അത്ര നേർത്ത പോവൂലേ
നേരത്തെ പോകും അത് കോളേജ് ആ എട്ടര മണിക്കാണ് കോളേജ് സ്റ്റർട്ട് ചെയ്യാൻ തൊടങ്ങണത്
ആ അപ്പൊക്കെ എത്തണ്ടേ ഇവിടുന്ന് ഒരു മണിക്കൂറോ യാത്രയിലേ
ആ അതന്നെന്ന് ബസ് രണ്ട് ബസ് കയറേം വേണം അപ്പൊ പിന്നെ പാടാണ്
കൃത്യ സമയത്ത് ബസ്സ് കിട്ടിട്ടില്ലെങ്കിലും വൈകന്നെല്ലേ
ആ അതന്നെ അതന്നെ അപ്പൊ ഇന്നിതേ രണ്ട് ചപ്പാത്തിന്റെ ഉള്ളില് ഇങ്ങനെ മുട്ട പൊരിച്ച് കൊടുത്തിട്ടുണ്ട് അത് മാത്രം കയിച്ചിട്ടണ്ടാവുള്ളൂ ഉം പിന്നെ അവടെ ഇത്
കോ
അത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ആ ഒരു ചപ്പാത്തിടെ പകതി കഴിക്കും
പോകുമ്പോലേ അതൊക്കെ നിന്ന വെശന്നിട്ട് നിക്കൂല്ലേ കൊറച്ച് കയുമ്പോക്ക്
അപ്പൊ കയിച്ചില്ലെങ്കില് ബസ്സി കെടന്നിട്ട് വയറാണ്ടും അപ്പ ഒള്ളത് ഇത് ഇത്തിരി കഴിച്ചിട്ട് പോകും അത് ഉം ആ അപ്പൊ അങ്ങനേണ് പോണത് അല്ലെങ്കി ബസിലിരുന്ന് വയറാന്തും അപ്പ അങ്ങനെ വയറ് ഇങ്ങനെ ഒരു നമുക്കൊരു ഇത് ഷർദിയൊക്കെ വരൂലേ അതേപോലെ ഒന്നും കയിക്കാണ്ടും
പെട്ടന്ന് നമ്മള് ഓടിങ്ങാട് പോണതല്ല അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടൊക്കേ ഇത്രയും നേരം ബസ്സിലും നിക്കണ്ടേ
മ്മ് ആരും ഭക്ഷണൊന്നും കൊണ്ടരൂല എന്റെ മോള് മാത്രം കൊണ്ടവൊള്ളോ സ്നാക്സൊക്കെ
ആഹ് മറ്റോല് ആരും കൊണ്ടവൂല
ആഹ് കൊണ്ടവൂല മിക്കിയേരും അവിടെന്ന് വേടിച്ച് കഴിക്കൊള്ളോ ആഹ് അക്കക്കൊ കാന്റീൻ തൊ ആഹ് അതന്നെ എന്തോരം തെരക്കാണ്ന്ന കാന്റീനില് ഒക്കെ കിട്ടും വെലക്കൊറവാണ് നല്ല മീൽസിനൊക്കെ നാപത്തി
കുട്ടിയോൾക്ക് ഉള്ളതായതുകൊണ്ട് പിന്ന കൊറച്ച് വെല കൊറവ്ണ്ടാവും
ആഹ് വില കുറവാണ് ബിരിയാണിിക്കൊക്കെ തൊണ്ണൂറ് രൂപ സാ സാധാ ഊണ് നാല്പത്തഞ്ച് അങ്ങനെയൊക്കെ
അപ്പ ഓള് തടിയൊക്കെ പോയിട്ടുണ്ടാവുല്ലോ തീരെ തടി ഉണ്ടാവില്ലല്ലോ
അല്ല എൻന്റെ ഇളെമോൾക്ക് തടി ചെറുപ്പത്തെയും ഉള്ള കുറവാണ് അപ്പൊ അത് കാരണം അന്ന അങ്ങനെ അറിയണല്ല
ആഹ് ആഹ്
മൂത്താൾക്കാണ് ഭയങ്കര തടിയായിരുന്നു ആഹ് പാകത്തിന് അയതതെന്നെ അഹ്
ആഹ് ഓക്ക് ഇപ്പ സന്തോഷയിക്കോല്ലോ മറ്റേ ജിമ്മിനൊന്നും പോവാത്തൊരു
ആഹ് അതന്നെ ഇവിടെ ഭയങ്കര ഇതായിരുന്നു മ്യൂസിക്ക ഒക്കെ വെച്ച് ഡാൻസും ഭയങ്കരൊക്കെ ഡ പിന്നെ വേർക്കാൻ വേണ്ടിട്ടേ എക്സസൈസ് ഒക്കെ ചെയ്യലൊക്കെ ആരുന്നു
അപ്പൊ ഫുഡ് തന്നെ കണ്ടട്രോൾ ചെയ്തപ്പോളെത് താനെയങ്ങ് പോയി
അതന്നെ ഒന്നും ഇഷ്ടപ്പെട്ട ഭക്ഷണ ഒന്നും ഇല്ലല്ല എന്ന പച്ചരി ചോറാണ് പിന്നെ കറിയന്നും നമ്മടെ പോലെത്തെ
അതന്നെ മാറ്റംണ്ടാവും വെറും പച്ചരിചോറും പിന്നെ താള് അങ്ങനെ ഓരോ ഇഡ്ഡലി പരിപ്പ് കറികറി യണഅവിടെ പിന്നെ മീനും കാര്യംന്നും ഉണ്ടാവൂലല്ലോ
ഉം മീൻട്ടുല്ല ഇറച്ചി ആയിച്ചിലൊ ഒരു ദിവസം
ആ്ഹ് ആഴ്ചല്ഒരു ദിവസം പിന്നെ ഈ പച്ചക്കറി മാത്രവും
പിന്നെ ഈ പച്ചക്കറി മാത്രം പിന്നെ കടലാ പയറ് പിന്നെ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് വെണ്ടക്ക അങ്ങനത്തൊക്കെ ആഹ് പിന്നെ കുറെ ഇലക്കറി ഉണ്ടന്ന് പറഞ്ഞു പക്ഷെ അത ഒന്നിനും ടേസ്റ്റ് ഇല്ല അപ്പൊ അത് കഴിക്കൂലന്ന് പറഞ്ഞ്
കഴിക്കൂല നമ്മള് വെക്കണ മാതിരി ഒന്നല്ലേക്കന അവിടെ വെക്കുന്നത്
പിന്നെ വൈകീട്ട് രാത്രികാലത്തെ ഭക്ഷണത്തിന്റെ ഒപ്പം മുട്ട കിട്ടും അപ്പം മുട്ട എന്തര വേണെങ്കിലും കഴിക്ക ക്ക രണ്ട് മൂന്നെണ്ണ ആകുമ്പോ എടുക്കാം
ആഹ്
ആഹ് അതുപോലെ നല്ല തൈര് കിട്ടും അപ്പൊ തൈര് കഴിക്കും അങ്ങനെയൊക്കെ ചില സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല ആഹ് തൈര് എടുത്തിട്ട് അതില് അല്ലെങ്കിൽ ഉപ്പിട്ട് വെറുതെ കുടിക്കും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കയിക്കും ഉം അല്ല അത വേറെ നീവർത്ത
റയുമ്പോ കേൾക്കുമ്പോ നമുക്ക ഒന്നും കഴിക്കാൻ തന്നൂലല്ലോ
ആഹ് ചെല മുത്ത്ക്ലാസിന്ന് ഇത് കഴിഞ്ഞ് ഓടി വരും ഭക്ഷണത്തിന് വേണ്ടിട്ടേ വിഷന്നിട്ടെ അപ്പൊ ഇങ്ങനത്തെ ദക്ഷണം കണ്ട ചിലപ്പോ വിഷമോ ആവും അപ്പൊ പിന്നെ ന്നാലും കഴിക്കും നിവർത്തില്ലാണ്ട് കഴിക്കും
എന്താണ് പിന്നെ വേറെ ഒന്നും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റൂലല്ലോ
പറ്റൂലല്ലോ അതന്നെ പിന്നെ എടക്ക് പുറ ത്ത്ന്ന് ഓർഡർ ചെയ്യും അത് എപ്പോഴും ഇല്ല മാസത്തില് ഒരു പ്രാവശ്യം
ഹ്ആഹ് അത് നമ്മുക്ക ഇവിടെ ഏരിയടു ച്ചിങ്ങാണ്ട് ബീഫ് മീൻ ഒന്നും വേണ്ട മീനില്ലങ്കി ചോറ് ഇറങ്ങൂലല്ലോ
അല്ല അതന്നെ അതും മോൾക്കാണെങ്ക മീൻ ഭയങ്കര ഇഷ്ടമാണ് ആഹ് ഇവിടെ വന്നാ പതിനഞ്ച് ഉസം ലീവ് തരള്ളൂ ഇവിടെ വന്നയി ഞ്ഞ പിന്നെ അയിന്റെ ഇഷ്ടത്തിനാണ് എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നത് മീനും ഇറച്ചിയൊക്കെ വേണ്ടന്ന് പറയുള്ളൂ മീൻ മതിന്ന് പറയുള്ളൂ
ഉം
ഉം
മീനല്ല ഇപ്പ എപ്പഴും ഓല്ക്ക കിട്ടാത്തത്
ആഹ് മീനാണ് കിട്ടാ പ്പൊ ഉച്ചക്കും വൈകിട്ടൊക്കെ മീൻ മതിന്ന് പറിയുവള്. ഉമ് ഇഞീ ഡിസംബറിലാ വരുള്ളൂ.
അതൃയിം സമയം എടുക്കൂലേ ഉമ് അങ്ങനെക്കെ ആവുമ്പോ പോരാൻ പൂതിയാവോലോ
ആഹ് അതന്നെ അതന്നെ ഇപ്പൊ അഞ്ച വന്നാലും അവര് ലീവ് തരല് കൊറവാണ്പ്പ പത്തി ഇരുപത് ഉസം നിക്കും. ഉമ് ഇരുപതുസം കിട്ടും.
ആ അല്ലത്രയുംന്ത്യ്യ മാസം കഴിഞ്ഞിട്ട് വരുന്നതല്ലേ
ആഹ് ഇവർക്കും തിൃതിയാണ് പേടിയാണ് വേഗം അവിടെ എത്തണം എത്തണ എന്നുള്ള.
ഇത് ശേഷം വരുന്നതല്ലേ അപ്പൊ പിന്നെ സ് എന്നൊക്കെ പറഞ്ഞ അത്രയും പെട്ടെന്ന്റിയോലക്ക് പോവാ.
പോവാ അതന്നെ പിന്നെ മക്കളൊക്കെ കാവ് മൂത്താളത്രരിയിലാണ്.
വരാന ആവ്ന് മക്ക മയിഒക്കെ ആകുമ്പോള ഇഞ് ഓല്ക്കും തന്നെ ഗദിടണക്കാരം മക്കൾക്കൊക്കെ.
ആഹ് ആഹ്
സ്കൂൾ ന്ന് വണ്ടിേറാനോ അങ്ങനൊക്കെ ആവുമ്പോളാണ് ബുദ്ധിമുട്ട് ഇപ്പോ കൊട കൊണ്ട യിട്ടില്ല സ്കൂൾക്കൊന്നും
മൂന്ന് ദിവസം മുടക്കള്ളായിരുന്ന സുഖമായിരുന്നു ല്ലേ.
ആഹ്
വെള്ളിയിം ശനിമ് ഞായറും മുടക്കായിരുന്നില്ലേ.
ആഹ് വെള്ളി ശനിയ അങ്ങനെ
ആഹ് ആഹ്
നക്ക് കൊയ ആാ മദരസണ്ട് അത ന്നെ
കിട്ടിയത് വെ വെള്ളി ശനിയൊക്കെ കിട്ടണെഈ കാര്യമാണ് അല്ലെങ്കി
ആഹ് ആഹ്
അങ്ങനെ കിട്ടുമ്പോ ഈ വിര് ന്നോണ്ടോൾക്കൊക്കെ പോവാലോ
ആഹ് അത തന്നെ മദ്രസൽക്ക് എത്ര മണിക്ക് പോണം.
മദ്രാസല് മോൾക്ക് ഇവിടെ ആറ മണിക്ക് തുടങ്ങും യെയ്യര വരെ.
അതെ അല്ലെ
മോൻക്ക മോൻക്ക് ഏര മുതൽ ഒമ്പത് മണി വരെ
ആഹ് ആഹ് മോളി ഇനീൽക്കോ ആറ മണിക്കൊക്കെ.
ഉമ് വിളിച്ചണീപ്പിക്കണ ഓളെ ഉറങ്ങി കിട്ടാ ഒന്ന് കിട്ടാൻ പണിയാണ്. കാരണം ഇ പ്പ മായി ഇങ്ങനെ പെയ്യുമ്പോ ഒലക് തന്നെ നീക്കണ്ട നീക്കണ്ട തോന്നുല്ല അപ്പൊ ഒരു അഞ്ചിൻറ്റ് അഞ്ചിൻ റ്റ് ന്ന് പറഞ്ഞ ഇങ്ങനെ കിടക്കും.
ആഹ് ആഹ് പിന്നെ അത്ന്നെ മക്കൾക്കൊക്കെ മടിയാണ് ആഹ് ആഹ് ശരിയാന്നാ.
ഓക്കെ ശരി.